ഹലോ
ഹലോ
ആഹ്
ആ ഹലോ എന്തയ്യ്ണ്
ഇതാ ഇവിടെ ഇരിക്ക്ണു
അതെ ഓക്കെ പിന്നെ നിങ്ങള് എവിട്ക്കേലും ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ആ ഞങ്ങളിപ്പോ അട്ത്ത് പഴനി പോയിരുന്ന് മോന് ഒരു വഴിപാട് ഇണ്ടായിര്ന്നേ
ഉം
ആ അങ്ങനെ അവടെ പോയിണ്ടായിരുന്നു പഴനീക്ക് ഉം മൊട്ട അടിക്കാന് ആഹ് അപ്പ അതിന് പോയിണ്ടായിരുന്നു
ചെർപ്പത്തില് നേർന്നത് എന്തെങ്കിലായിരുന്നോ
ആ ഞാന് ചെർപ്പത്തില് പർഞ്ഞ അവന് രണ്ടു വയസ്സ് മൂന്ന് വയസൊക്കെ ആവുമ്പളേ
ആഹ്
അ അങ്ങനെ നേർന്നതാ
അയ് ശരി ന്നട്ട് അത് ചെയ്യാൻ പോയത ലെ
ഉം അപ്പോ ഹസ്ബൻഡ് ഇവടെ ഇണ്ടായിരുന്നില്ല അപ്പ ആള് വന്നപ്പോ അങ്ങനെ ചെയ്യാൻ പോയി
അയ് ശരി അപ്പ എങ്ങനാ പോയത്
ഫാമ് ഞങ്ങള് രണ്ട് കാറായിട്ട് ഫാമിലി ഇണ്ടായ്രുന്നു ന്നെ രണ്ട് കാറായിട്ടാണ് പോയി
അയ് ശെരി രണ്ട് ഫാമിലി ഇണ്ടാർന്നോ ഏട്ടന്റിം
രൻ ഇല്ല്യല്ല ഇന്റെ ഫാമിലി
അതെ അയ് ശരി ആരെക്കെ ആരെക്കെ പോയത്
അമ്മ അമ്മെടെ കസിൻസ് ന്റെ കസിൻസ് ഹസ്ബന്ഡ് ചുറ്റും അമ്മെടെ ആങ്ങള
അതെ ഉം ഉംഅപ്പൊ അവ്ട്ന്നാരും വന്നില്ല അപ്പ ഏട്ടന്റെ വീട്ടിന്ന് ആരും
ഇല്ല അവിടെ അച്ഛനമ്മയൊക്കെ കുറിച്ച് ഏജ്ആയ ആൾക്കാരാ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ
ആഹ് ആഹ് അത് ശരി വയസ് ന വയസ്സായ
ആഹ് വയസ്സായ ആൾക്കാര അപ്പൊ അത്ക്ക് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ
ഉം
അത്രേം കുറച്ച് ദൂരല്ലേ?
ഉം അതെ കൊറെ നേരം വണ്ടീല്
ആഹ് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല അവർക്ക്
അയ്യോയ്യോ അതെ
ഉം
അങ്ങനെ പോയി ഞങ്ങള് പിന്നെ ഇഷ കാണാൻ പോയി
അതെ പോണ വഴിക്ക്ന്നെണോ കണ്ടത്
പ്പോ തിരിച് വരുമ്പോ അവടെ പോയിട്ട് തിരിച്ചു വരണ വഴിയില്
ആഹ് ആഹ് തിരിച് വരണ വഴിൽ അത് കണ്ടിട്ട് പോന്നുലെ
ആഹാ പോന്നു വിടെ ട്ട്യ പ്പൊകൊറച്ച് സമയംവരൊക്കെ എങ്ങനെ അതിന്റെ കാര്യങ്ങൾ എന്താന്നൊന്നും അറിഞ്ഞിരുന്നില്ല സമയവും കാര്യങ്ങളൊക്കെ
ആഹ് അവിടെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഇണ്ട്
ആഹ് അത് കണ്ടു അത് ത്തി ഞ അവിടെ എത്തിയ രണ്ട് മിനിറ്റ് കഴിഞപ്പി അത് അവസാനിച്ചു കണ്ടു കൊറച്ചു ഭാഗൊക്കെ കണ്ടു
കണ്ട് എഹ് ഞങ്ങളുടെ കാര്യം കേക്കണോ ആഹ് ഞങ്ങൾടെ കാര്യം കേൾക്കണോ ഞങ്ങള് ഇവിടക്കാ ഞാനും ഏട്ടനും ഞാനും ഏട്ടനും അപ്പൊ കുട്ടിയൊന്നും ആയിട്ടില്ല പിന്നെ ഇങ്ങനെ എന്താ പറയാ ഏട്ടന്റെ ചേച്ചിണ്ട് ചേച്ചിയും പിന്നെ കു കുട്ട്യോളും പിന്നെ അച്ഛനും അമ്മി ഞങ്ങളെല്ലാരും കൂടിയിട്ട് എഹ് ഇവിടെള്ളോരുട്ടാ എല്ലാവാരും കൂടെ ഞങ്ങള് ഇങ്ങടെ പോയി ഊട്ടിയിൽക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പഊ ട്ടീക്ക് പോയിട്ട് തിരിച് വരണ വഴിക്ക് ഈ ഇഷാ ബള് കേയറി അവിടെ ഞങ്ങള് രാത്രിയാണ് എത്തിയത് കറക്റ്റ് ആ ലൈറ്റ് ഷോടെ ടൈമിൽ ക്യാണ് ഞങ്ങള് എത്തിയത് ന്നട്ട് അത് തൊടങ്ങാനുള്ള അറേൻജ്മെന്റ് കാര്യങ്ങളും ഒക്കെ അവര് ചെയ്യുന്നുണ്ട് ഞങ്ങളതിപ്പോ കാണാൻ പ റ്റും വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിക്കാണ് നക്ക പെ ട്ടെന്നൊരു മഴ അങ്ങട് വന്ന് മോളെ
അഹ് ആഹ്
ആ മയേല് അവരത് ചെയ്തില്ല പിന്നെ അഹ് ചെയ്യില്ല അത്ര ആഹ് നിർത്തി അവര് അറേഞ്ച് ചെയ്ത ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാരുന്നോ
തുടങ്ങ ആഹ്
ങ്ങേതായി ചാറി ചാറിയിട്ട് ഒറ്റടിക്ക് പെരു മഴ അങ്ങട്ട് പെയ്തു
പെയ്ത് ആഹ് അതാണ് അതിന്റെ ഭംഗി ആ ലേറ്റ് ആണ് അതിന്റെ ഭംഗി
ഭംഗി അതെ
ആഹ് ഉം
ന്നട്ട് അത് കാണാൻ പറ്റിയില്ല
പറ്റിയില്ല
ഉം സമയായിട്ടില്ല
ആ സമയായിട്ട്ല്ല അത് മുക്ക് ഒരു വട്ടൊന്നും പോയാ നമുക്ക് അത് ഒരു വട്ടം ഒന്ന് രണ്ട് വട്ടം പോയാലാണ് അവിടെ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ അവിടുതെ സമയും കാര്യങ്ങളും അയ്ന്റെ ഉള്ളിലൊക്കെ ഭയങ്ക അയ്യോ യെടക്ക് ഭയങ്കര ഇത് ഉണ്ട് തോന്നുന്നു
അതെ അതില് അതിന്റെ ഉള്ളിൽല്ലേ കൂടുതൽ ഈ എന്താ പറയാ ഇംഗ്ലീഷ് കാരൊക്കെ ഉണ്ടാവില്ലേ അവിടെ യോഗ ക്ലാസ് അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും
ആഹ് ആഹ് പറ്റും ആഹ് ഇന്റെ അമ്മ അതുപോലെ ഇ ഓഹ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മക്ക് അവിടെ ഉള്ളിൽ കയറണംന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ പറ്റീല്ല ആ സമയത്ത് പോവാൻ പറ്റിയില്ല
അഹ് ശരി ശരിക്കും നമ്മളെ അവിടെ ഞാനൊരു വീഡിയോൽ കണ്ട ട്ട നമ്മളത് കണ്ടിട്ട് പോരാൻ പാടില്ല പകരം നമ്മൾെന്താ ചെയ്യണംെന്ന്റ അവിടെ സ്റ്റേ ചെയ്യണം അവിടെ നിക്കണം അവിടെ എന്താണ് അവര അതിൽ കാണ വെച്ചിട്ടുണ്ട് അയിന്റെ ഉള്ളില് ഫ്രീ യാ തോന്നണോ പൈസക്ക് ചിലവന്നുല്ല അവിടെ സ്റ്റേ ചെയ്യാന് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയാ അവിടെ നമ്മള് കുളിക്കാൻ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ വേറെ സ്ഥലം അത്രേ അവിടെ ആ കുളിക്കണ സ്ഥലയും നല്ല തണുത്ത വെള്ളും
ആഹ് അത് അതിന്റെ ബാത്റൂം കാര്യങ്ങളൊക്കെ പുറത്തല്ലേ കുളിക്കാനുള്ളതൊക്കെ പുറത്താണോ
ആഹ് പുറത്താണ് ബാത്റൂമ ഒക്കെ
ആഹ് ഞാമ് ഞാൻ അന്ന് പോയിപ്പൊ കണ്ടു ആഹ് ഞാൻ പോയപ്പോ കണ്ടു അയിന്റെ ആഹ് അങ്ങനത്തെ ഇതൊക്ക കണ്ടു പക്ഷെ ഉള്ളിലത്തെ കണ്ടിട്ടില്ല ട്ട ഉള്ളില് കേയറിയില്ലേ ഞങ്ങള്
അയ് ഷേ ഞാൻ പറയണത് ഉള്ളിലുണ്ട് പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു കൊളം പോലെ എന്തൊക്കെയാണ്
ആഹ് അതെ അത് യോഗയില് അങ്ങനെ അങ്ങനെ എന്താ ജലാസന അങ്ങനെ എന്തൊക്കെ കൊറെ സംഭവങ്ങൾണ്ട് തോന്ന്ണു
അതെ ആഹ് ആഹ് അതിന് വേണ്ടിട്ടാവുന്ന അത്
ചെയ്യുമ്പളേ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്ക അങ്ങനത്തെ ന്തി യോഗ ചെയ്യണവർക്ക് അതിനുള്ള കഴിവുകളളൊക്കെ ഉണ്ടത്ര
ആഹ്
ഉം പൊങ്ങി കടക്കലും പിന്നെന്താ ശീർഷ ആഹ് വെള്ളത്തിലെന്നെ ശീർഷാസനാ അങ്ങനെ ശവാസ അങ്ങനെ കൊറെ എന്തൊക്കെ സംഭങ്ങൾ ഉണ്ടോന്ന്‌ണ്
ഇന്നിട്ട് വെള്ളത്തില് ഒരു ബാലൻസ് ഒന്നും ഇല്ലാണ്ട് അവർക്ക്
അങ്ങനെ പൊങ്ങി അത് യോഗ അത്രയും പഠിചോർക്ക് അതിനുള്ള കഴിവുണ്ടാവോ ത്രേ. ഈ ഗുരുക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ യോഗയുടെന്നെ ഗുരു ഒക്കെ അവർക്കൊക്കെ അതിനുള്ള കഴിവ്ണ്ടത്രേ അവരൊക്കെ അങ്ങനെ ചെയ്യു ത്രേ.
ആഹ് ശരി ഉം ഉം ഉം
ഉം ഉം
അപ്പൊ അങ്ങനെ ഞാന് ഇങ്ങനെ കണ്ടതാണ് ഒര് വീഡിയോല് കണ്ടതാട്ടൊ ഞാനത്
ആഹ് ഞാനും അത് വീഡിയോയില് കണ്ട്ട്ടാണ് അവിടെ അങ്ങനെ ഒരു ഇണ്ട് എന്നുള്ളത് ഒരറിവ് കിട്ടിള്ളത് ഉം ഇപ്പൊ പിന്നെ ഫോണില് എല്ലാം കാണണ കാരണം പക്ഷെ മുഴുവനായി പിന്നെ രണ്ട് മൂന്നട്ടം പോയാലാണ് അവ്ട്ത്തെ ഫുള് കാര്യങ്ങളും മനസ്സിലാവുള്ളൂ
അതെ അതെ
ഉം
പിന്നെ പിന്നെ ഏഹ് നമ്മള് വണ്ടീല് പോവാണ് കൂടുതൽ സൗകര്യം അങ്ങ് ക്കെ പോയിട്ട് പോരാനൊക്കെ
ഉം പിന്നെ ചെറിയ കുട്ടികളേറ്റൊക്കെ പോവുമ്പോ വണ്ടി തന്നെ സൗകര്യോ നമുക്കൊന്ന് ഉം ഒന്ന് വിശ്രമിക്ക വിശ്രമിക്കണെങ്കിലും ഒക്കെ ഉം.
ഒറ്റക്കൊക്കെണെങ്കില് ട്രെയിനിലൊക്കെ പോയിട്ട് വെരാം. ന്നമ്മള് രണ്ട് മൂന്നാൾക്ക് വല്യേ ആൾക്കാരോള്ളൂച്ചാല്.
ഉം.
ഒന്ന് പോയൂറ്റ് വെരാം.
അതെ അതെ അതെ.
പിന്നെ എല്ലാരും കൂടി പോക്മ്പോ ഒരു രസാണ്.
അതെ. പിന്നെന്താ ഫോട്ടോക്കെ എടുക്കലും.
ഉം ഉം. ഫോട്ടോസ് എടുക്ണങ്കില് പകല് പോകണം. രാത്രിയാവുമ്പോ അത്ര ഇത്ണ്ടാവില്യല്ലോ.
അത് അഹ് കാണില്ല.
കാണില്ല. ഉം ത് ഇത് കൊറവായിരിക്കും.
അതെ അതെ.
ഉം ഉം.
പിന്നെ പിന്നെന്താ. ചായ കുടിചാടി?
ചായ കുടിച്ചീല്ല.
ഉം
ഉം മോൻ വന്നപ്പോ മോനങ്ങനെ ചായ കൊടുത്തിട്ടേ,
അതെ. കുടിക്കാറില്ലേ?
ആ ആ അങ്ങനെ എന്ന് ഒന്നുല്ല. എന്നാലും കുടിക്കും. ഒരുവിധം ദിവസൊക്കെ കുടിക്കും.
ഉം ഉം ഉം. പിന്നെ, ഏ ഇല്ലേ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം.
അ അതെ.
ഞങ്ങളീ നേരത്തൊക്കെ ചായ കുടിക്കാറുള്ളതാ. ഇന്ന് ഊണ യ്ക്കാൻ ഒന്ന് വഴുകി. അപ്പൊ അയില് ചായ ഏഹ് കുടിക്കാൻ ചായ എനിക്ക് കുടിക്കുമ്പോ നല്ല വിശപ്പുള്ള സമയത്ത് കുടിക്കണം. വെറുതെ കുടിക്കണത് ഇഷ്-
എന്തെലുമൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇണ്ടാക്കോ? പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കോ?
പലഹാരങ്ങളാ ആ ഇടക്കൊക്കെ ഉണ്ടാക്കൂട്ടാ. ഞങ്ങള് ഇണ്ട- ക്ക ഏട്ടള്ളപ്പോ ഒരുവിധം എല്ലാ ദിവസങ്ങളും ഉണ്ടാക്കും. ഏട്ടനന്നെ ഉണ്ടാക്കും.
ഉണ്ടാക്കുവാ. ആ ആ.
ഏട്ടന് ഈ നേരായിണ്ടങ്ങ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പ ഉം അപ്പ
ഒന്ന് വാങ്ങണണ അങ്ങനെ ഇഷ്ടമല്ല. നമ്മള് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാ ഇഷ്ടം.
അല്ല ഏട്ടന് പുറത്തു നിന്ന് കഴിക്കണത് ഇഷ്ടമാണ്. വീട്ടിൽന്ന് വീട്ടിലിരിക്കുമ്പോ വീട്ടിലുണ്ടാക്കി തിന്നും. പൊറത്തേക്ക് പോയാ പൊറത്ത് കഴിക്കും.
കഴിക്കും. പക്ഷെ അങ്ങനെ ഇഷ്ടമല്ല. പൊറത്തുന്ന് അങ്ങനെ അധികമായിട്ട് കഴിക്കുന്ന ഇഷ്ടല്ല.
അയ്‌ ശരി. ഞ പുറത്തുന്ന് ഞങ്ങള് കഴിക്കും ന്നല്ലാ എന്നാ വി ട്ടിലും ഉണ്ടാകും കഴിക്കും. ഏട്ടാ എല്ലാതും ഉണ്ടാക്കും. സമോസയും, പിന്നെ ഉടുന്നവടയും, പഴംപൊരി അതൊക്കെ എനിക്ക് പഠിപ്പിച്ചന്നതേട്ടനാ.
ഏഹ് ഞാനുംണ്ടാക്കൂട്ട. ൻക്ക് ഇഷ്ടാ, ആ ഞാനും ഉണ്ടാക്കും. എനിക്ക് സമൂസ ഇണ്ടാക്കാൻ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഉഴന്നു വട, പൊക്ക വട, ബ ജ്ജികള് അ ഒക്കെ ഉണ്ടാക്കും.
ഇബടെ ചേച്ചി മക്കളൊക്കെ വന്നേർന്നപ്പോ, ആഹ് അവരും കൂടിയിട്ട് ഈ സമൂസ ഷീറ്റ് ഒക്കെല്ലേ. അതൊക്കെ വാങ്ങിട്ട് വരും. എന്നിട്ട് സ അതിൽത്തെ മസാലകളൊക്കെ ഏട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ട്, സമൂസ മ്മക്ക് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നി ട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ, ഏട്ടൻ ചെയണ കണ്ടിട്ടാണ് കണ്ടത്. ആ പഴമ്പൊരിന്നെ എന്റെ വീട്ടില് ഞങ്ങള അതൊന്നും ഉണ്ടാക്കു ല്ല ഞങ്ങളൊക്കെ വേടിച്ചു തിന്നേ ചെയ്യാ. അപ്പൊ ഇവിടെണ്ട് ഇണ്ടാക്കി, ട്ട് ഏട്ടൻ പൊറത്തിക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈ വൈകുന്നേരം വരുമ്പോ ഏഹ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരൂട്ടാ പഴംപൊരി സംഭവങ്ങളും വീട്ടില് നമ്മള് എടക്ക് പൊറത്തിക്ക് പോവാണ്ടിരിക്കില്ലേ അപ്പൊ പറയും നമ്മക്ക് ഇണ്ടാക്കാന്ന് പറയും ഇന്നിട്ട് വീട്ടില് ഇപ്പൊ ഉഴുന്നാണ് ഉള്ളത് വെച്ചാല് അമ്മ എടുത്ത് പറയും ഉഴന്ന് അമ്മ വെള്ളത്തിലിട് നമക്ക് ഉഴുന്നുവട ഉണ്ടാക്കാ പറയും അങ്ങനെ പ പരിപ്പ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ ഇവിടെ ഇവിടെണ്ടാക്കും
ഇക്കും ഭയങ്കര ഇഷ്ടാ അങ്ങനെത്തൊക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാ
ഏഹ് ഇക്ക് ഇഷ്ടംണ്ടാർന്നില്ല്യ ഇക്ക് മടിയാർന്നു ഇക്കി ഇപ്പൊ കൊഴപ്പില്ല
ഇക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല ഓർക്ക് ഭക്ഷണം കഴിക്കാനെ താല്പര്യം ഉണ്ടാവുള്ളൂ
പക്ഷെ ഇക്കി ഇപ്പ കൊഴപ്പില്ലാട്ടോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കും ഇപ്പ ഏട്ടൻ ഇല്ലെങ്കിലും ഞങ്ങള് ഒരുപാട് ഏട്ടൻണ്ടെങ്കിൽ തോനെണ്ടാക്കും ഏട്ടൻ തന്നെ കൊറേ കഴിക്കും പിന്നെ ഞാനും കഴിക്കും കഴിക്കായ്ക ഒന്നുംല്ലട്ട നല്ലം തട്ടും പക്ഷേ എന്നാണ് ഏട്ടൻ ഏട്ടൻണ്ടെങ്കിൽ തോന ഇണ്ടാക്കും മറ്റത് ഞങ്ങള് ആകെ കുറച്ച് പേരെല്ലേ ഉള്ളൂ ഞങ്ങള് മൂന്നാളല്ലേ ഉള്ളൂ ഞങ്ങള് മൂന്നാൾക്ക്ള്ള കൊറച്ച് കഴിക്കും അങ്ങനെ ഉണ്ടാക്കും
ആഹ് ആഹ്
ഈ പിന്നെ ന ന കടല ഇല്ലേ നമ്മള് കൂട്ടാൻ ഇണ്ടാക്കണ കടല അതെടയ്ക്ക് വെള്ളത്തിലിട്ടിട്ട് പരിപ്പ് വട പോലെ ഇണ്ടാക്കും
ഇണ്ടാക്കും ആഹ് അത് ഞാൻ ഫോണില് കണ്ടിണ്ടായിരുന്നു
ആഹ് അത് ഈ കടലന്നെടോ മറ്റത് ഈ പരിപ്പു വടയുടെ കടലാ
അല്ല കറിക്കടല ഇല്ലേ നമ്മളെ ചൊകന്ന കടലാ
ആഹ് ചൊകന്ന കടല അതോണ്ട് ഇണ്ടാക്കും ഉം അതില്ലേ നമ്മളെ ഈ പരിപ്പ് വടണ്ടാക്കണ കടലണ്ടല്ലോ അതെന്താന്നറിയോ അത് ഈ
പരിപ്പ് അത് അഅ് ഗ്രീൻ പീസിന്റെണ്
അല്ലല്ല അത് ഇതിന്റെണ് അത് ഇതിന്റെ എന്താന്നറിയോ ഈ ചൊകന്ന തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടാ കാണാ ചൊകന്ന തൊലി പോവും
ഒന്ന് ഗ്രീൻ പീസിന്റെ പി അങ്ങനെ വരും ആഹ് ആഹ് രണ്ട് തരത്തില്ണ്ട് ഒന്ന് ഇതും രണ്ടു തരത്തി ത്തിലുള്ള വടപ്പരിപ്പ് ഉണ്ട്
ആഹ അതറിയില്ലാട്ടാ
ഒന്ന് പീസ് പരിപ്പ്ന്ന് പറയും ഗ്രീൻ പീസിന്റെ
അത്ങ്ങനെ പകുതി പൊളിച്ചിട്ടെന്നെ ഇണ്ടാവ പകുതി പൊളിച്ചിട്ടെന്ന ഇണ്ടാവ
ഉം ഉം ആഹ് രണ്ടു തരത്തിലുണ്ട് മ്മളെ മറ്റേത് ഒരു തരം ഒന്നും കൂടി കട്ടീല് കുറച്ച് ഇതായി
നമ്മള ഈ കടലമാവ് വര്ന്നില്ലേ ആ അതിന്റെ കടലേണ് ഇത് നമ്മള് കൂട്ടാണ്ടാക്കണ കടലേടെ കടല പകുതി പൊളിച്ചതാണ് അത്
ആഹ അഒക്കെ ഇപ്പളാണ് ഇതിനെ കുറിച്ച് ഈ പാചകത്തിനെ കുറിച്ചിട്ട് പഠിച്ച് വരുമ്പോഴാണ് ഓരോന്ന് അറിയിണത്
എന്താണ്
പാചകത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ